ഹലോ
ആഹ്
ഇപ്പൊ കേക്ക ആ ഇപ്പ ഇപ്പം കേക്കാവല്ലോ അല്ലെ നല്ലോണം
ആ കേക്കുന്നുണ്ടോ എനിക്കും കേൾക്കുന്നുണ്ട് കുഴപ്പമില്ല
ആ ഉണ്ട് ഉണ്ട് ഉണ്ട്
ക്ലിയറുണ്ട് അ പിന്നെ എനിക്ക് വെയിറ്റ് ഞാന് കട്രോൾ ചെയ്ത് പോവ ഇപ്പ ഒരു സർ-
അതെങ്ങനെയാനൊന്ന് പറഞ്ഞു തരാമോ
വെറ്റ് കണ്ട്രോൾ ചെയ്യുന്നത് വച്ചത് എന്താന്ന് വെച്ചാ ഇപ്പൊ അതിന്റെ പറ്റിയ ഒരവസ്ഥ യിലല്ല ഇപ്പൊ എനിക്കരു സർജറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ
ആഹ് എന്തിന്റെ എനിക്കും എനിക്കും അതേടാ ഞാനീ സർജറി കഴിഞ്ഞ എനിക്ക് ഇപ്പ ഈ മരുന്ന് എടുത്തന്ന് പറഞ്ഞ സ്റ്റിറോയ്ഡ് കഴിച്ചു
അഹ് അഹ് ആഹ്
അപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടുള്ള വണ്ണംമല്ല ഞാനും ഫോർട്ടി നാല്പ്പത്തി എട്ട് കിലോ ആഹ് കൂടിപ്പോയ നാല്പ്പത്തി നാല് കൂടിപ്പോയ ഈ മൂന്ന് ഡെലിവറി കാര്യങ്ങളുടെ ഒക്കെ കൂട്ടി ഒരു നാപ്പത്തിയെട്ട് കിലോയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഒരു ഈ കുറ ച്ചടയും കൊണ്ട് നമ്മള് കഴിക്കുന്നതിന്റെ അല്ല മരുന്നിന്റെ ഒക്കെ കൂട്ടി വയറും വണ്ണവും ഇപ്പൊ റെസ്റ്റ് ഒക്കെ എടുക്കുന്നുന്നത് കൊണ്ട് നമ്മള ഒത്തിരി പണി ചെയ്യാൻ പറ്റത്തില്ലാ അതെന്റെ ഒരു ഇതൊക്കെ ഉണ്ട് അ അപ്പൊ അങ്ങനെ ഗുളികേട കൂടുതൽ വന്നൊണ്ട് മുഖത്തിനൊക്കെയാണെങ്കി ഒരു ഇടുമ്മലുണ്ടെ അപ്പൊ വട്ടക്കെ കൊറക്കാൻ ഉറക്കം വരുന്നു
അഹ
മഴയെങ്ങും തണുപ്പും ഒക്കെ അല്ലേ ന്ന്
ഫുഡ് കണ്ട്രോൾ ചെയ്യ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്ക അങ്ങനെ ഇപ്പൊന്ന് ചെയ്ത് നോക്കോ
ഉം കൊച്ചിന് എന്തിനാ സർജറി കഴിഞ്ഞ് അല്ല അവിടെ എന്തിനാ സർജറി കഴിഞ്ഞ്
എനിയ്ക്കാ ച്ചേന് സിറോസിസ് ആയിരുന്നു ഒരു ലിവർ സിറോസിസ് അപ്പൊ ആഹ് അച്ഛന് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നു അപ്പൊ അത് കാരണം ലിവർ മാറ്റ് മാറ്റിവെക്കൽ സർജറി നടത്തി
മ്മ് കൊച്ചാ കൊടുത്
അച്ഛന് ലിവറ് ഇപ്പൊ ഫൈവ് മന്ത് ആയേള്ളൂ ഫൈവ് മന്ത് ആയിട്ടുള്ളൂ അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് അപ്പ വെരോ കൂടാൻ പറ്റില്ല കൂടിപ്പോകും
ആഹ്
അപ്പൊ അത് അത് കാരണം അങ്ങനെ കണ്ട്രോൾ ചെയ്ത് പോയിണ്ടിരിക്ക
അച്ഛനിപ്പൊ സുഖാണല്ലോ
അച്ഛനിപ്പോ സുഗാണോ ഓഹ് അച്ഛന് കൊഴപ്പൊന്നുല്യാ ഇപ്പൊ പൊറത്തോട്ട് എറങ്ങാനായിട്ടില്ല ഇനി ഒര് വൺ ഇയർ അതാ പറഞ്ഞു വൺ ഇയറിന് ശേഷം പൊറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷെ അച്ഛന് കൊഴപ്പല്ല അച്ഛന് ഇപ്പോ കാറിലൊക്കെ ഇങ്ങനെ പുറത്തു പോകും ആഹ് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയിട്ട് അതേ പടി ഇങ്ങട്ടന്നെ പോരും അങ്ങനെക്കെ മാസ്കെല്ലാം വച്ച് അങ്ങനെ
ആഹ്
കൊഴപ്പൊല്ല ഇപ്പൊ ടെസ്റ്റുകളല്ലാം നടത്തുന്നുണ്ട് മരുന്നൊന്നും കഴിക്കാനില്ല ടെസ്റ്റില് കൊഴപ്പൊലെങ്കി പിന്നെ കുഴപ്പമൊന്നുല്ല സ്കാനിങ് ഇടയ്ക്കിടയ്ക്ക് നടത്തും അങ്ങനെയൊക്കെ
ആഹ് ഓക്കേ ഓക്കേ അപ്പൊ ഒരുപാട് സാഹചര്യങ്ങളിങ്ങനെ
അതെ അതെ
കടന്നു പോകുന്നു അല്ലേ
മ്മ്ഹ് അതെ അതെ അതെ
നമ്മടെ ജീവിതത്തിൽ നമ്മളറിയാതെ ഒരുപാട്
മ്മ്ഹ് മ്മ്ഹ്
കാര്യങ്ങളുണ്ടാവൂല്ലേ
അതെ അതെ എല്ലാം തരണം ചെയ്തല്ലേ പറ്റു അതള്ളത് എല്ലാം ഒരുമിച്ച് ഓഹ് കേക്കാം കേക്കാം എല്ലാം ഒരുമി ച്ചാവുമ്പഴാണേ നമ്മളാകെ തളർന്നു പോവാ എല്ലാ ഒരുമിച്ചാവുമ്പഴാണ് നമ്മള് തളർന്നു പോവാ പറയാ
ആഹ് ആഹ് എല്ലാം ഒരു സൈടീന്ന് ശരിയാവൂന്നേ
അതെ അതെ അതെ അതെ പിന്നെ
പിന്നെ മോള്
ആറു വയസ്സ് ആറു വയസ്സായി ആഹ് ആഹ് വന്നു ഏഹ് ഇപ്പോ വന്നിട്ട് താഴ ത്ത വീട്ടിൽക്ക് കളിക്കാൻ പോയിരിക്ക
ആഹ്
ക ഏഹ് കളി ക്ക്യാ അങ്ങനെ എന്തെങ്കിലും ആണെങ്കി കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനെ പോയി ഇല്ലാന്നെണ്ടെങ്കി ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ചോദി ക്കും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കുട്ടികളുടെ കൂ ട്ടത്തിലങ്ങനെ വിടാറാ അങ്ങനെ പോയി കഴിഞ്ഞ ആള് ഓക്കെയാണ് അപ്പൊ നല്ല ഹാപ്പി ആയി
ആഹ് ആഹ് ആഹ്
വെറുതെ ഇരിക്കുവാണെങ്കി വീട്ടിൽ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കാണെങ്കി എടക്ക് ഇങ്ങനെ ചിന്ത പോവും അപ്പൊങ്ങിനെ ചോ
ആഹ് ഹസ്ബൻന്റെ വീട്ടാര് ഇയാക്ക് എന്തെങ്കിലും ഉണ്ടോ
ആഹ് കൊഴപ്പില്ല ഏഹ് വിളിക്കും ആഹ് എടക്ക് വിളിക്കുള്ളൂ ഇപ്പൊ രണ്ട് മൂന്ന്സ് മൂന്ന് ദിവസം കൂടുമ്പൊഴൊക്കെ തന്നെ വിളിക്കാറുള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ്
അതിന് കൊറേ കോംപ്ലിക്കേഷൻസ് വേറെണ്ട് ഇപ്പ കേസ് നടന്നുകൊണ്ടിരിക്കയാണ് കാരണം ഹസ്ബന്റ് ഏഹ് ഹസ്ബന്റൊന്നും ചെയ്തിട്ടില്ല റോഡ് സൈഡിലിരിക്കയായിരുന്നു ലോറി ബാക്കീന്ന് വന്ന് ഇടിച്ചതാണേ അപ്പോ അത്കാരണം അപ്പൊ അത് കാരണം എഹ് കേസ് എല്ലാം കൊടുത്തിട്ടിണ്ട് ഇനി അതിന്റെ പുറകെ പോണം ഇപ്പോ ആഹ് ഹസ്ബൻഡിന്റെ വീട്ടുകാര്ന്ന് പറഞ്ഞാ ഇപ്പ ഞ നമ്മള് വേറെ വീടെടു ത്ത് താമസിക്കാം എന്നുള്ള ഉദ്ദേശത്തിന് ഹസ്ബന്റ് ഈയെടെ ഈ അടുത്താണിപ്പ ഈ കഴിഞ്ഞ ഏപ്രിലാണ് ആക്സിഡന്റിൻ്റെ ഒരഞ്ചു ദിവസം മുമ്പാണ് ഞങ്ങള് സ്വന്തമായിട്ട് ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങിച്ചു.
ആഹ്
അപ്പോ അവിടെ ഹസ്ബൻഡന്റിന്റെ വീടിനടുത്താ ഇവിടുന്ന് ഒരു നാപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത ഹസ് ബന്റിന്റെ വീട്
ആഹ് ആഹ് ആഹ് ആഹ്
അവിടെ അവിടെ അടുത്താണ് ഏഹ് സ്ഥലം വാങ്ങിയത്. ഇന്റെ ഗോൾഡ് മുഴുവൻ എഹ് പണയം വെച്ചിട്ടാ വാങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോ അതെല്ലാം തിരി ച്ചെടുക്കണം ഏകദേശം ഒരു പന്ത്രണ്ട് ല ക്ഷത്തോളം രൂപക്ക് ഗോൾഡ് പണയപ്പെടുത്തിയിട്ടുണ്ട്
സ്ഥലം ആരെടെ പേർക്കാ മേടിച്ചിട്ടേക്കണെ?
എങ്ങിനെയാ?
സ്ഥലം എഴുതിയത്
ആഹ് സ്ഥലം രണ്ടു പേരുടെയും കൂടെ പേരില
ആഹ് ഓ
അ ഉം അപ്പൊ രണ്ടു പേരുടെയും കൂടെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനിയിപ്പോ അത് ഹേ ഗോൾഡ് റിട്ടേൺ എടുത്തിട്ട് ഏ ഗോൾഡ് വിറ്റതിന് ശേഷം അത് തീർക്കണം അങ്ങനെയാണ് എന്റെ ഒരു തീരുമാനം പിന്നെ സ്ഥലം വിക്കല് ഇനിയിപ്പോ നടക്കില്ല മോൾക് പതിനെട്ട് വയസ്സാവണം ഇല്ലയെന്നുണ്ടെങ്കി സ്ഥലം വിക്കല്നടക്കില്ല. പക്ഷെ അതുഅല്ല അവിടെ ഉണ്ടായിരുന്ന നെലവിൽ ഉണ്ടായിരുന്ന വീട് പുതിയത് ഏട്ടന് ഉണ്ടാക്കിയതാണ് ഹസ്ബന്ഡ് അപ്പോ അതിന്റെ ഒരു മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ കടുണ്ട് ഇപ്പൊ അവര് പറയുന്നു ഇതൊക്കെ എന്തിന ഉണ്ടാകിയ കട ആണ് അത ത് ഇയ്യ് വീട്ടണം സ്വർണം വിട്ട്തന്നെ വേട്ടിക്കോന്ന് എന്നോട് പറയാം നമ്മുക്ക് എന്താ ചെയ്യ ചെയ്യാനാവും നമുക്ക് നമ്മുക്ക് പോകേണ്ടതെല്ലാം പോയി ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യ ഇല്ല്യ.
ഏഴു വർഷ ആയോ കല്യാണം കഴഞ്ഞിട്ട്?
ഏഴു വർഷം ഒരുമിച്ച് ജീവിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷം ഏഴു വർഷായി കല്യാണം കഴിഞ്ഞിട്ട് ളം ഏപ്രിൽ ഏഴിന് ഏഴ് വർഷം തകൻ ഉം
എാന്നണേലും ഇനി ഒരു രണ്ട് മൂന്ന് മാസം കഴിയാതെ നമ്മുക്കും ഒന്നിന് ഇറങ്ങി അല്ലേ ചെയ്യാനും ഉള്ള
ശ കൊഴപ്പല്ല്യ ഒക്കെ ശരിയായിക്കോളും ഇനി മോളുണ്ടല്ലോ അവളെ എങ്ങനെ വളർത്തട്ടെ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നു
അല്ല അതല്ല ഉം കേസിന്റെ കാര്യത്തിനൊക്കെ
ബാ
അതാണ് ഏകദേശം ഒരു രണ്ട് മാ ഒരു എനിക്കിപ്പോ എന്താന്ന് വെച്ചാ ഡെയിലി യാത്ര തന്നെ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് ടയേർഡ് ആയി പോവാ അപ്പൊ കുറച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഉള്ളൂ ഇപ്പ എല്ലാത്തേക്കും ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റൂ
അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ ഈ സർജറിയുടെയും ബാക്കിയുള്ള ടെൻഷൻസും ഉം ഉം
ഉം എങ്ങനെയാ
അല്ലാ ഇപ്പൊ ഈ സർജറിയും ബാക്കിയുള്ള ടെൻഷൻസും എല്ലാം ഒന്നും റിമൂവ് ആയി വരുമ്പോ ഒരു മൂന്ന് മാസമായി കഴിയുമ്പോത്തേക്ക് എല്ലാം ഒന്ന് റെഡി ആയിക്കോളും മോൾടെ കാര്യം സൈഡ് കൂടെ അങ്ങ് നടന്നോളൂന്നേ അ അവള് തീരെ ചെറുതല്ലേ
ഹലോ ആഹ ആ ആ അതെ അതെ
ഇപ്പൊ അവളെ ഒത്തിരി നമ്മള് കെയർ ചെയ്യാൻ ബുദ്ധി നമ്മള് ഒത്തിരി ബുദ്ധിമുട്ടണ്ട ആവശ്യമില്ല കാര്യം ഈ ഒരു രണ്ട വർഷം കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് കാര്യങ്ങൾ അവരുടതായ എല്ലാ അതിന് കൂടുത നമ്മ ശ്രദ്ധ കൊടുക്കണ്ട ഇപ്പൊ ഈ ഒരു വർഷം ഒക്കെ
ഹലോ
കേക്കാം കേക്കാം
ഹലോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇടക്ക് നമുക്ക് ഫോണിന്റെ ഒരു
എന്ത് ചേച്ചി ജസ്റ്റ്‌ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല പറയുന്നത് ഹലോ